ഹലോ
ആഹ് കേൾക്കുന്നുണ്ടാ
ആഹ് കേൾക്കാം കേൾക്കാവോ ഞാൻ പറയുന്ന കേക്കാവോ ആഹ്
വേറെന്താ വിശേഷം
ഓഹ് ഒന്നുല്ല നല്ല വിശേഷം രാവിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാ
മഴയിണ്ടാ മഴ മഴ
അവിടെന്തുണ്ട് വിശേഷം
ഇവിടെ നല്ല വിശേഷം മഴയിണ്ട ഹലോ
പോയത കേക്കാമോ പറയുന്നേ
റെയ്ഞ്ച് പ്രോബ്ലം ഉണ്ട്ലേ
ആഹ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്കേ ഞാൻ പറയൊന്നുണ്ട് പക്ഷെ എ എന്തേലും പറഞ്ഞായിരുന്നോ എന്നോട് ഇങ്ങോട് ഞ
മ മഴയുണ്ടോന്ന് മഴ മഴ
മഴയുണ്ട് ഉണ്ടുണ്ട് മഴ ഇപ്പം ചാറുന്നുണ്ട്
അതെ ഇവിടെ നല്ല വെയിലായി
ആണോ
ആഹ് ഇവിടെ നേരത്തെ നല്ല മഴക്കാറ്ണ്ടായിനി മഴക്കാറല്ല ഒരു മഴക്കാറും മഴയും പെയ്യാത്തതും പിന്നെ ഒരു വെയിലും ഇല്ലാത്തൊരവസ്ഥ
മുമ്പേ എവിടെ നല്ല വെയിലായിരുന്നേ ഞാൻ തുണി എല്ലാം എടുത്തിട്ടു പക്ഷെ ഇപ്പം മഴ ചാറാൻ തുടങ്ങി
ആഹ് അത് അങ്ങനെയാന്നല്ലോ അല്ലെ നമ്മള് തുണി ഇടുമ്പോഴത്തേക്ക് മഴ വരും ആഹ്
രാവിലത്തെ ഈ പ്രകൃതി കണ്ടപ്പോഴേ നല്ല വെയിലാന്നാ വിചാരിച്ചത്
ആ വെയിയില് വെയിയില് ആ ഇന്നിപ്പം നമ്മള് രാവിലെ വിചാരിച്ച ഇന്ന് മഴ ദിവസ ആരിക്കും വശം നല്ല മാറ്റണ്ട്
മറ്റം ഉണ്ട് അല്ലേ
ഒരു കൊല്ല ത്തൊര അവസ്ഥ
അതെ അതെ അതെ അതെ നമുക്ക് തന്നെ ദേഷ്യം വരും
ആഹ് ചടഞ്ഞ് കൂടി ഇരിക്കേണ്ട ഒരു അവസ്ഥ കറിന്റെ പണിയെല്ലാം കഴിഞ്ഞോ ചോറെല്ലാം ആയോ
ആഹ് ചോറും കറികളും എല്ലാം റെഡിയാക്കി വെച്ചു
റെഡിയായി എന്താ സ്പെഷ്യൽ എന്താ
സ്പെഷ്യല് ഇന്നലെ ബീഫ് വാങ്ങിച്ചായിരുന്നു അപ്പം ബീഫ് കറിയാണ് പിന്നെ ക്യാരറ്റ് തോരം വെച്ചു സോയാബീൻ കൊച്ചിന് കൊടുക്കാനായിട്ട് സോയാബീൻ ഉണ്ടാക്കിയായിരുന്നു
അതെല്ലേ ആഹ്
ല്ല മീൻ മീൻ വറ്റിച്ചതുണ്ട്
ആഹ് മീൻ പറ്റിച്ചത് ന്ന് പറയുമ്പോ
മീൻ വറ്റിച്ച ചീര വെക്കത്തില്ലേ നമ്മള് തേ ഏ അറിയില്ലേ നമ്മള് തേങ്ങയിട്ട് വെക്കത്തില്ലേ ഇഞ്ചി, പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ടിട്ട്
ഈ മീൻ മീൻ അത് വേവിച്ചെടുത്തിട്ട് ഈ അര അരപ്പാ തേങ്ങ അര അരക്കണോ
തേങ്ങ അരപ്പ് തേങ്ങ അരപ്പ് അതായത് തേങ്ങ ജസ്റ്റ് ഒന്ന് കൃഷ് ചെയ്യത്തേ ഉള്ളൂ ബാക്കിയുള്ള ഇഞ്ചിയും പച്ചമുളകും ഉം അങ്ങനെ നമ്മുടെ ചുവന്നുള്ളി എല്ലാം കൂടെ അരിഞ്ഞിട്ട് കരിയാപ്പിലയിട്ട് മിക്സ് ചെയ്തിട്ട് മീനും കൂടെ മിക്സ് ചെയ്ത്
ആഹ് അത് ശരി ആഹ് അല്ലാണ്ടെ തേങ്ങ കറിയല്ലാലോ
അല്ല തേങ്ങക്കറിയല്ല നമ്മള് മീൻ പറ്റിക്കാന്ന് ഇവിടൊക്കെ പറയുന്നത് മീൻ പറ്റ അല്ലെങ്കിൽ മീനെ ഒതുക്കി എടുക്കാ അത് തന്നെ മീൻ പീര
ആ മീൻ പീര ഞാൻ ഒരാളെ വീഡിയോൽ കണ്ടിട്ടുണ്ട് അത് അന്നേരം ഇതുപോലെ തന്നെ ഒരു മഞ്ഞ കളറില്
അതെ മഞ്ഞക്കളറില് അതെ ഞങ്ങള് ചേർക്കും ഞങ്ങള് ശകലം മുളക് പൊടി വ കളർ ആ മഞ്ഞ തീർത്തും മഞ്ഞ ഇവിടെ ഇഷ്ടല്ലേ അപ്പൊ ഒരു ശകലം കളറ് വെക്കാനായിട്ട് ശകലം മുളക് പൊടിയിടും
ആഹ് ഇല്ല ഇല്ല ഇല്ല നമ്മളങ്ങനെ മീൻ പീര വെക്കലില്ല നമ്മള് തേങ്ങ കറി വെക്കും തേങ്ങ അര
ചൂടയില്ലേ നെത്തോലി
ആഹ്
ആ മീന് ആ മീന നമ്മള്
ആ മീൻ അല്ലാണ്ടീ മത്തി അയലൊന്നും വെ
മത്തി ആ ചെറിയ മീനുകളെല്ലാം വെക്കും മത്തി വെക്കും മ ത്തി ചെറുതാണെങ്കി വെക്കും പിന്നെ ചെറിയ അയില ആണെങ്കിലും വെക്കാറുണ്ട് അഹ് മറ്റെ എല്ലാം മ്മളെ ഇവിടെ കൂടുതലും മുളക് കറിയാണേ അങ്ങനെ ഇ മറ്റേ മൊളക് കൊടമ്പുളി ഇട്ട കൊടമ്പിളി ഇട്ട മൊളക് മൊളക് കറില്ലേ
ഇണ്ടോ അല്ല തേങ്ങ അരച്ചിട്ട് കറി വെക്കല്ലുണ്ടോ
തേങ്ങ അരച്ചിട്ട് ആ തേങ്ങ അരച്ച് ഇവിടെ ചേട്ടന് ഇഷ്ടവല്ലേ ഇവിടെ ഈ കോട്ടയം സ്റ്റൈല് മൊത്തം ഇതാ
തേങ്ങ ആഹ് ആഹ് അത് ശെരി ആഹ് നമ്മള ഇവിടെ തേങ്ങ അരച്ചിട്ട് വെക്കും അതായത് ആ ഈ തക്കാളിയും ഇഞ്ചിയും ഇഞ്ചി അല്ല തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് അപ്പൊ വയറ്റി എടുത്തിട്ട് ഈ തേങ്ങ അരപ്പ് ഒഴിച്ചിട്ട് ലാസ്റ്റ് മീൻ ഇട്ട് കൊടുക്കാ കറിവേപ്പില ഇട്ട് കൊടുക്കാ
ആഹ് പിന്നെ കടുക് കടുകും താളിച്ച് ഒഴിക്കോ
ആഹ് താളിക്കണെങ്കിൽ താളിക്കാ അല്ലെങ്കിൽ ഉള്ളി ഇട്ട് താളിക്ക അല്ലെങ്കിൽ കടുക് ഇട്ട്
ടുക് ആഹ് അങ്ങനെ ചെയ്യൂല്ലേ ആഹ്
ഉം അങ്ങനെയാണ് ഇവിട ചെയ്യുന്നത് പിന്നെ മുള ക് കറി അല്ലെങ്കിൽ പച്ചക്കറി എന്തായാലും എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം എല്ലാർക്കും കറി അങ്ങനെ അതെ ആ അതന്നെ അതന്നെ കറി വേണം
കറിവേണം എന്നാലേ നമുക്ക് കഴിക്കാനും പറ്റത്തുള്ളൂ
കഴിക്കാൻ പറ്റത്തൊള്ളൂ പിന്നെ കറിന്റെ കൂടെ എല്ലാ ദിവസവും മീൻ വറുത്തതെല്ലാം ഇണ്ടാക്കോ പൊരിച്ചത്ണ്ടാക്കോ
ഉം ഉം ഇവിടെ അങ്ങനെ മീന് അങ്ങനെ വലുതായിട്ട് പിള്ളേർക്ക് വേണ്ട മീന് അങ്ങനെ വലു അപ്പത് കാരണം ഞങ്ങള് പിന്നെ മീൻ അങ്ങനെ വറക്കത്തില്ലെ ഞാൻ കൂടുതലും കറിയ വെക്കുന്ന ഇവിടെ
വെക്ക എന്റെ മക്കൾക്കും അങ്ങനെയെന്നെയാ എന്താ മീൻ കറി എന്താ മുളകിട്ടതാ ആഹ്
ആഹ് വേണ്ട അതെ അതെ ഇഷ്ടല്ല എനിക്കു തോന്ന ഇനി വലതാകുമ്പഴത്തേക്കും ചിലപ്പോ കഴിച്ചോളായിരിക്കും വലിയതാവുമ്പഴേ വലിയ കുട്ടി
ആഹ് ചിക്കന്റെ എല്ലാ സാധനങ്ങളും അവര് കഴിക്കും ചിക്കൻ ബീഫും അങ്ങനെ അത്ര വലിയ ഇഷ്ടല്ല ബീ
ഒക്കെ അങ്ങനെ തന്നെയാണ് മിക്ക കുട്ടികളും
ആഹ് അതെ ബീഫ്ന് താല്പര്യം ഇല്ല
പക്ഷെ നമ്മൾ ഉണ്ടാക്കാഞ്ഞിട്ടോ ഒന്നും അല്ല പക്ഷെ എന്തുകൊണ്ടോ പിള്ളേര് കഴിക്കുന്നില്ല
കഴിക്കുന്നില്ല ഇപ്പത്തെ പിള്ളർ ആയത് കൊണ്ടായിരിക്കാം
പക്ഷെ ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കില് അമ്മ എന്താണോ ഉണ്ടാക്കി
അത് കഴിക്കും ഇപ്പം കൊറേ തലമുറകള് മാറി മാറി വന്നില്ലേ
അതെ അതെ അതെ അതെ
ആഹ് ഇപ്പം അവർക്ക് ഫോണില് കാണുന്ന കൊറെ റെസിപ്പി ഉണ്ടാക്കാനും അതും ഇതെല്ലാംല്ലാം പറയാ
അതെ അതെ അതെ ഓഹ് ഫോണിൽ കാണുന്നതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പോ നമ്മള് തന്നെയല്ലേ ഞാൻണ്ടാക്ക അത് ശരിയാ
ആഹ് ആഹ് ആഹ് അത്ണ്ടാക്കി നോക്കിയാൽ മതി ഞാൻ അധികം ഫോണൊക്കെ ആണ് നോക്കല്ല
തണ ഇപ്പം ഉണ്ടാക്കിയന്ന് വെച്ചു ഒരു തവണ ഉണ്ടാക്കി അത് ശരിയായി
ആഹ് അടുത്ത തവണ ഉണ്ടാക്കുമ്പോ ഉണ്ടാവൂല ആവൂല
ആവാതെ വന്നു കഴിഞ്ഞോ ഇവിടെ പു ള്ളക്കാരൻ ചേട്ടൻ വഴക്കു പറയും ആഹ് സാധന എല്ലാ തീർത്തെല്ലാ കള
അതുകൊണ്ട് ഞാൻ ഈ പരീക്ഷണത്തിനൊന്നും നിക്കാറില്ല
എക്കാറില്ല ബിരിയാണി എല്ലാ ഇണ്ടാക്കോ
ബിരിയാണിയൊക്കെ ഒണ്ടാക്കു അതൊക്കെ ഉണ്ടാക്കി ശെരിയാവും അല്
ആഹ്
പുഡിങ് പോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ റൈറ്റിങ് ല് കാണുമ്പത്തന്നെ ചെലപ്പോ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ തോന്നുവേ അപ്പ ഞാൻ ശരിയാ ആഹ് ആഹ് കാശ് മൊടക്കിയ ഓരോ സാനം വാങ്ങിച്ച് എന്നിട്ട് അത് വെറുതെ കളയുവാ ഇങ്ങനെ കള ഇങ്ങനെ കഴിക്കത്തില്ല ഇത് ശരിയാവത്തില്ല പിന്നെ എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ നിക്ക്
ആഹ് അത് ശരി എന്തെങ്കി പാളി പോയ അവസ്ഥ ഇണ്ടാ
ആഹ് പാളി പോയ അവസ്ഥ ഒള്ളൂ അതുകൊണ്ടല്ലേ പറഞ്ഞെ അപ്പൊ എന്നിട്ട് പൈസ മൊടക്കിയല്ലൊ നമക്ക്‌ വെ സാധനങ്ങൾ വാങ്ങികണത് അപ്പ പുള്ളി പറയുവ എന്റെ പൈസ മുഴുവൻ തീർക്കുവ അതിന്റെ ആവശ്യമില്ല ശരിയാവത്തില്ല ഉണ്ടാക്കണ്ട നിനക്കറിയത്തില്ലെ ഇനി ഉണ്ടാക്കണ്ട യൂട്യൂബിൽ നോക്കിയുള്ള പരീക്ഷണ ഒന്നും ഇവിടെ വെ നടക് ക്കേല ക്കെ പറഞ്ഞു ആഹ് അതുകൊണ്ട് അതോണ്ട് ചെയ്യത്തില്ല പിന്നെ പിള്ളേര് പിന്ന നമ്മൾ പുറത്തു പോകുമ്പോത്തേക്ക് ഇവർക്ക് വാങ്ങിച്ച് കൊടുക്കും ഇങ്ങത്തെ എന്തേലു ഒക്കെ വേണോ ണു പറയാണെങ്കെ അതേ ഒള്ളൂ അല്ലാതെ ആഹ് ഒണ്ടാക്കുന്ന ഒക്കെ എനിക്ക് പക്ഷെ ഒണ്ട ക്കാൻ ഇഷ്ടാ ഒണ്ടാക്കാൻ എനിക്കിഷ്ടവാണ്
ആഹ് അനക്കും ഇഷ്ടാണ് അങ്ങനെ ഇണ്ടാക്കാൻ പരീക്ഷിച്ച് നോക്കാലോ
ആഹ് അ പ അത് പറയും പരീക്ഷണ വസ്തു ആകാൻ ഞങ്ങളില്ലന്ന്
എല്ല പൊറത്തന്ന് ഭക്ഷണം കഴിക്കല്ണ്ടാ
ആഹ് പൊറത്തുന്ന് ഭക്ഷണോക്കെ കഴിക്കും പിള്ളേര് പറയും എടക്ക് പുറത്തൊക്കെ പോകാന്ന്
ആഹ് പൊറത്തു പോയെ അത് പിന്നെ ഇപ്പം ഒട്ടുമിക്ക എല്ലാ കുടുംബങ്ങളിലും ചെയ് ചെയ്യുന്ന ഒരു കാര്യ പൊറത്ത് പോവാ പൊറത്തൊന്ന് ഭക്ഷണം കഴിക്കാ അതൊക്കെ കുട്ടിയാളെ ഓരോ സന്തോഷല്ലേ പണ്ട് നമ്മുക്കൊന്നും അതൊന്നില്ല പക്ഷെ ഇപ്പം ആഹ് വളരെ മാറിയല്ല
അതെ അതെ ആഹ് അങ്ങനെ ഇവരാണ് വയ് വെയിറ്റും കൂടുതലാണ് കൊച്ചനെ അപ്പ ഈ പൊറത്തൂന്ന് നമ്മള് ഇങ്ങനെയുള്ള ഫുഡ് ഒക്കെ കൊടുക്കുമ്പ
ആഹ് അത് ശരിയാ ആഹ് അത് അങ്ങനെയന്നെയാ പറയ്ന്നെ ഡോക്ടർമാരും പറയുന്നുണ്ടല്ലോ ജങ്ക് ഫുഡ് അധികം
കഴിക്കാൻ പാടില്ല ആ ഇപ്പൊ പത്ത് വയസ്സെ പത്ത് വയസ്സുണ്ട് കൊച്ചിന് പക്ഷെ അവന് വെയിറ്റ് കൂടുതല പത്ത് വയസ്സേ ഒള്ളു ഒള്ളൂ പക്ഷെ ആൾക്ക് നല്ല വെയിറ്റുണ്ട് ഫോർട്ടി വൺ കെ ജിയുണ്ട്
ഓഹ് ആഹ് ആ ഓവർ വെയ്റ്റായി അന്നേരം
ഓവർ വെയ്റ്റ അപ്പ അത്രയും വേണ്ടന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർ പറയ ഒരു തേർട്ടി സിക്സ് അല്ലെങ്കില് തേർട്ടി എയ്റ്റ് വരെ മതിയെന്ന് പറയുന്നു
മതി അല്ലേ? അത് ശരി ആ എന്റെ മോന് പത്ത് വയസ്സാ പക്ഷെ പത്തി ഇരുപത്തിനാല് ആ ഒരു റെയ്ഞ്ചേയൊള്ളൂ
ആഹ് അത് മതി അതൊക്കെ നോർമലായിട്ട് പോവ്ന്ന അത് വെയിറ്റ് കൂട്ടാവെന്ന കൂ ട്ടാവുന്ന വെയിറ്റുകള അതൊക്കെ ഇതിപ്പോ അങ്ങ് കണ്ടിന്യൂസായിട്ട് ഈ ചിക്കനാ ഇവിടത്തെ പ്രശ്നം അത് മേടിക്കാതിരിക്കാം എന്ന് വെച്ച അത് മേടിക്കായിരിക്കത്തുവില്ല
ചിക്കൻ നല്ല പ്രോട്ടീന്ള്ള സാധനാണല്ലോ ആഹ് അത് നല്ല വെയ്റ്റ് ഇണ്ടാവും
വെയിറ്റുണ്ടാവും അത് കാരണം ഇപ്പ ഇച്ചിരി കൊറച്ചിണ് പക്ഷെ ഇന്നലെ എന്തോ പുള്ളിക്കാരൻ മെ മേടിച്ചങ് ബീഫങ്ങ് വാങ്ങിച്ചോണ്ട് വന്ന് പറയ അപ്പൊ ഞാൻ ഇവടെ വയ വയക്ക് പറഞ്ഞു എന്തിനാ വാങ്ങിച്ചെ ച ഡോക്റ്റർ പ്രത്യോകം പറഞ്ഞതല്ലേ നമ്മളായിട്ട് നമ്മുടെ കൊച്ചിനെ
ആഹ് അതെ അതെ അപ്പൊ നന്നായിട്ട് പച്ചക്കറിയെല്ലാം വെച്ചിട്ട് കൊടുക്കെന്നാല്
ഞാന് ഇന്നതാ ക്യാരറ്റ് ഒക്കെ തോരം വെച്ച് വെച്ചിട്ട് പക്ഷെ പുള്ളിക്ക് അതൊന്നും വേണ്ട
അതൊന്നും വേണ്ട അത് ശെരി ആഹ് അതൊന്നും വേണ്ട ആഹ് പച്ചക്കറിയെ വേണ്ട എന്റെ മോള് പിന്നിയും ആ മോള് പറയും
ആഹ് മോള് കഴിക്കുവോ?
ആഹ് മോൾക്ക് പിന്നെയും ഞാനിങ്ങനെ പച്ചക്കറി വറവെല്ലാം വെച്ച് കൊടുക്കുമ്പം ഓള് പിന്നെയും കഴിക്കും മോന് തീ
ഡോക്ടർ എന്നോട് പറഞ്ഞ എന്നാന്ന് അറിയാവോ ഡോക്ടർ പറയു സാമ്പാർ വെക്കുമ്പഴത്തേക്കിനും ഏഹ് സാമ്പാറിനകത്ത് നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ? ക്യാരറ്റ് നന്നായിട്ടങ്ങ് ഒടച്ചങ്ങ് ചേർത്തേക്ക് ഒടച്ചങ്ങ് ചേർത്തേക്കാ അപ്പൊ കുട്ടികളെ ചാറായിട്ട് അങ്ങനെ അങ്ങ് പോകുവല്ലോ
കഴിക്കും അ
ആഹ് അങ്ങനങ്ങ് നിങ്ങളങ്ങ് ചെ ചെയ്യ എന്നൊക്കെ ഡോക്റ്റർ എന്നോട് പറഞ്ഞെ ആഹ്
ഭക്ഷണവെല്ലാം കൊറച്ച് കൊറച്ച് കൊണ്ട് വന്നാ മതി അരി ഭക്ഷണം കൊറച്ച് കൊണ്ടന്നാ മതി ചോറ് ആഹ് സൈക്കിൾ ഓടിക്കലുണ്ടോ?
സൈക്കിൾ ഓടിക്കും പക്ഷെ ഇവിടെ റോഡിലാണ് പേടിയാണ് നമുക്ക്
ഓഹ് അത് ശരി മുറ്റയില്ല?
മുറ്റം റോഡ് മെയിൻ റോഡാ റോഡായ മുറ്റം ഒണ്ടെന്ന് പറഞ്ഞാലും അത് ചരല് ആയോണ്ട് ഉണ്ടല്ലോ അതിലെ ക്കൂടെ വലിയ പാടാ തന്നെയല്ല അവനവിടെ ഇഷ്ടവുവല്ല ഓടിക്കൻ അവനിങ്ങനെ റോഡ് ഉള്ളോണ്ട് റോഡി കൂടെ ഓടിക്കണം
ഓടിക്കണം ആഹ് അതെ അതെ റോഡിനെ പേടിയാന്നല്ലോ വിടാന്
അയ്യോ! ആൾക്കാര് തന്നെ ഇന്നാളില്ലെ വഴക്ക് പറഞ്ഞെ കൊച്ചിങ്ങനെ സൈക്കിള് ഓടി നിങ്ങള് നോക്കുന്നില്ലേ? എന്നാ അമ്മയാന്ന് എന്നോട് ചോദിക്കുവാ
ആഹ് അത് ശരി
എന്റെ അമ്മയാ നിങ്ങള എന്റെ അമ്മയാക്കും ച്ച് ദെ റോടിക്കോട നട് ടിക്കോടെ ഇത്രയും വലിയ വണ്ടി ആ അതി പിന്നെ ഞങ്ങള് ഞാൻ എന്നിട്ട് പറഞ്ഞു കണ്ടോ നിങ്ങൾ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണോ
ആഹ് ആഹ് ആഹ് ആ റോഡി സ്‌ല് വന്നാല് അതെ
ഞാനന്നെ ഇത് സൈക്കിളിന്റെ കാറ്റങ്ങ് സ്പീടങ് കുറച്ചങ്ങട്ട് ഇട്ടു ആൾക്കാരെ വീട് നല്ല ഇതായിട്ടുള്ളപ്പോഴ അല്ലേ സ്പീഡിൽ ഓടി
ആ ഓടിക്കോളൂ അത് ശെരിയാ ആ സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാല് നല്ല ഇത്ണ്ടാവും അല്ലെ നല്ല മാറ്റ എന്ന് പറയുന്നേക്കാ മെലിയും എന്ന് പറ
ന് രണ്ടോസായി ലൊക്കെ ചവിട്ടിക്കാൻ പറഞ്ഞ പിന്നെ ഫുട്ബോൾ കളിപ്പിക്കാ
ആഹ് അതെ അങ്ങനെ ചെയ്തു നോക്കാന്നാല്
കാരണം പുള്ളി നമ്മളിപ്പ ഈ സ്കൂൾ ബസ്സിന് വിടുന്ന കാരണം നടക്കലൊന്നുല്ല
ഇല്ല ഇല്ല അതെ അതെ അതെ അതെ ആ അത് ശരിയാ വ്യാഴാമാന്ന് മെയിന ആയിട്ട് റ്റ് വേണ്ടത് ഓവർവയിറ്റ് ഇതിതെന്താ വ്യാഴാം തന്നെല്ലേ വേണ്ടത് ഉം വേറെന്താ അനക്കൊരു ഫോൺ വരുന്നുണ്ട ന്ന ഞാൻ വിളിക്കെ
ഓക്കെ ഓക്കെ